ആ ആഹ് പ്പൊ കേക്കണ്ട്
ക്ലിയറാണോ
ആഹ് ക്ലിയർ ആണ് ഇന്ന് ഫസ്റ്റ് കോളാണിത് ഇതുവരെ റേഞ്ചിന്റെ ഇഷ്യൂ കാരണം കോള് ഒന്നും ആഹ് മഴ മഴ മഴ
എങ്ങനെ വൈഫൈ ആണോ അതാ നെറ്റാ
അല്ല വൈഫൈ അല്ല നെറ്റ് ന്നെ റീചാർജ് ചെയ്ത വൈഫൈ വെച്ചിട്ടില്ല
എന്റെ വൈഫൈ ഞാന് ഓഫ ആക്കിയിട്ടു ഓഫ് ആക്കി കാണും കോള് നെറ്റ്‌ന്നാണ് പ്പോ വിളിക്കിണത് മാണി ഇനി അയിന്റെ ഇഷ്യൂ വന്നക്കാണ്ട് കിട്ടാതെ അവണ്ട വെച്ച്
ആഹ് മയിലോക്ക് മുമ്പില് വന്നിട്ട് അല്ലേ അത്ര അടുത്ത് എ ഇ ഇത്ര എടുത്ത് വരുന്നത് ആദ്യായിട്ടാണ് ഞാന് ഇവിടെ ജനല് തൊറന്ന് എ ജനല് തൊറന്ന് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കേണേ അപ്പ പെട്ടെന്ന് ഒരു ഒരു സൗണ്ട് മതിലിന്റെ അപ്പറത്തന്ന് ആണ് കാണുന്നില്ല
ആൺ മയില പെണ്ണാ
കാണുന്നില്ല മയിലിനെ കാണുന്നില്ല ഞാൻ ഇനി ഇപ്പ പൊറത്ത് ഇറങ്ങണം കാണം എന്ന് ഒണ്ടെങ്കിൽ ഇവിടെ തൊട്ട് മതിലിന്റെ
ഇണ്ടാവും നല്ല പീലി ഉ നല്ല സൗണ്ട് ഞാൻ കേ ട്ട് സൗണ്ട് ഇവിടെ അവിടെ ആഹ് ഇവിടെ വെരലുണ്ട് ഇവിടെ ആറെണ്ണം ഏഴെണ്ണം എട്ടെണ്ണം ക്കെണ്ടാവും ഞങ്ങളെ പേരേന്റെ പൊറത്ത് ഒക്കെ കേറിയിട്ട് എന്ത് ശല്യാറിയോ മേലേ സി സിറ്റൗട്ടിൽ ഒക്കെ കേറിയിട്ട് അപ്പിട്ട് വെച്ചിട്ട് ഉം സിറ്റൗട്ടിൽ കേറിയിട്ട് അപ്പിയിട്ട് വെച്ചിട്ട് ഞാൻ ആട്ടി മടുത്ത് പിന്നെ ഇപ്പ വെരവ് മാറിക്കണു കൊറേ ഓട്ടം പൊറത്ത് കൂടെ മേല് കാ നടക്കും
ആഹാ ആഹ് രണ്ടും ണ്ടാവോ ആണും പെണ്ണും
ഉം ആണും പെണ്ണും ഒണ്ടാവും ഒരു എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ ഒണ്ടാവും അയിലി കുടുതൽ ആണാ ഒന്നോ രണ്ടോ ആണ് ഒണ്ടാവും ബാക്കി ക്കെ പെണ്ണുങ്ങൾ എക്കാരം പെണ്ണുങ്ങളെ കാണാന് ഒരു തുമ്പിക്കോയിന്റെ ഒക്കെ മോഡലാ തുമ്പികോയിനെ കണ്ടിണ്ടോ ഉം ആണിന് പിന്നെ വാല് ഒക്കെ ഒണ്ടാവും നീല നല്ല വെ ടർത്തിട്ട് ഇങ്ങനെ വെല്യ വാലാ നല്ല ഭംഗി ആണ് കൊറേ വലുപ്പം ണ്ട് അയി അതിന്റെ വാല് അറിയാം നമുക്ക് ബുദ്ധിമുട്ടായി തോണു അയിന് നടക്കാൻ പറ്റിവോ തോണു അത്രയും നീട്ടാണ് അയിന്റെ വാല് ഉം ആഹ് വിടർത്തില് ഒക്കെ ഒണ്ട് ണ്ടണ്ട് ആദ്യാക്കെ കാണാം പൂതിയരുന്നു അവറ്റകളെ ഇപ്പൊ പിന്നെ എപ്പളും ഇങ്ങനെ കണ്ട് കണ്ട് ശീലായി
ഉം ഇപ്പൊ മയില് ഒക്കെ ഞമ്മള കോയികളെ പോലെ ഒക്കെ കറങ്ങി വന്നിരിക്കല്ലേ മറ്റെ മല മലയിലക്കെ അല്ലേ ഇങ്ങനെ ണ്ടായിരുന്നു നോക്കൂ മയിലിനെ കാണാന് ഒക്കെ അങ്ങ് എവിടെ എങ്കിലും പോവണ്ടിന്ന് കാ
ക്ക് വരും അയ്ട്ടങ്ങൾ തിന്നാൻ വേണ്ടിട്ട് ഉം
ആഹ് ഞാന് ഒക്കെ എന്റെ ഒക്കെ ചെറുപ്പത്തില് മയിലിനെ കാണാന് ഒക്കെ ഒരു മലേണ്ട് ഒരു കുന്നുമാരി അവടെ പോയാല് അവിടെ ഒരു മയിലിനെ കണ്ട അയിന്റെ ഒരു കൗതുക ആണ് അത്ര
ആ മയില് മാത്ര അല്ല അമ്മള് ജെ സി ബി കണ്ടാ ഓടും എന്ത് കണ്ടാലും ഓടില്ലല്ലോ ഇപ്പ ജെ സിബി അമ്മള മിറ്റത്ത് വന്ന് മാന്തി ആയാലും ഞമ്മള് നോക്കൂല
ആഹ് ശരിയാണ് അങ്ങനെ ഒരു കാലം ഒണ്ടായിരുന്നു നിങ്ങള് പറഞ്ഞപ്പം എനിക്ക് ഓർമവരിന്ന് അതാ ജെ സി ബി പോണന്ന് പറയും ആഹ്
പറഞ്ങ്ങാണ്ട് ഓടിന്നില്ലേ അതുപോലെ ഒരു ആനനെ കണ്ടാല് എന്നേലും കാലത്ത് റോഡ് കൂടെ ഒര് ആന പോകുമ്പോ അത് ഒക്കെ ഒരു വേദ എയിരുന്നു ഇപ്പ അത് ഒന്നും ഒരു വെല്യ ഒരു ഇത് ഇല്ല അല്ലോ
ആഹ് ആഹ് ആന, ജെ സി ബി, അതൊ ക്ക് ഇപ്പൊ കുട്ടികൾ ചെറിയ നമ്മള് ചെറിയ മക്കക്ക് അന്നെ ഇപ്പൊ ഒരു കൗതുകം ഇല്ല
ഉം ഇപ്പൊ മക്കളോട് ജെ സി ബി എന്ന് പറഞ്ഞാ ഓൽക്ക് ഒന്നും മൈൻഡ് ഇല്ല
പിന്നെ എപ്പളേലും വെരുന്ന അമ്മളേ ഈ റോഡ് പണി ഒക്കെ എണ്ടാവുമ്പ ഒരു ഇഞ്ചൻ വണ്ടി ആഹ് ആഹ് അത് ഒക്കെ കൊറെ കൗതുകത്തില് നോക്കി ഇരുന്നിട്ട്ണ്ട് അന്നങ്ങനെ ഒരു കാലായിരുന്നു അല്ലേല്ലേ ചെറുപ്പകാലം
തില്ലില്ല്യ ആദ്യായിട്ട് കാണാ ഇങ്ങള്
വന്നിട്ട്ണ്ട് പക്ഷേ എപ്പഴ്ന്നില്ല എപ്പഴെങ്കിലൊക്കെ കൊറച്ച് മുമ്പേ ഒരു രണ്ടു വർഷം മുമ്പേ ഞങ്ങടെ സിറ്റ്ഔട്ടിൻ്റെ അവിടെ രണ്ട് വർഷൊന്നു അല്ല മൂന്നാല് വർഷായിന്ന് എനിക്ക് തോന്നണ് ഞാനൊരു ദിവസം സിറ്റ് ഔട്ട് വൃത്തിയാക്കായിരുന്നു അപ്പോ ഹലോ
ആഹ് കേക്ക്ണ്ട് പറഞ്ഞോളൂ
ആഹ് ആഹ് ആഹ് സിറ്റ് ഔട്ട് വൃത്തിയാക്കായിരുന്നു അതിലിൻ്റെ ബാ ക്ക്ന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഇണ്ട് ഞാൻ വല്ല കോഴികളാന്ന കരുത്യേ സിറ്റഔട്ട് അത് വൃ ത്തിയാക്കേണേൻ്റെ എടേല് പെട്ടെന്ന് തിരിഞ്ഞോക്കുമ്പോ രണ്ട് മയില് ഞാനന്ന് പേടിച്ച് ഉള്ളിക്ക്ണി
പേടി ഇല്ലാല്ലേ അത്ര പേടില്ലാതെ അടുത്ത് വരൂല്ലേ
ഇത്ര പേടില്ലാതെ അടുത്ത് വന്നു ഇപ്പൊ കൊറേ ആയി പിന്നെ ശേഷം ഇങ്ങോട്ട് അടുത്ത് വന്നിട്ടില്ല
ഞാന് ഇവിടെ ഇങ്ങനെ ആട്ടിക്കൊണ്ടടന്നിട്ട്ന്നെ കണ്ട ഇന്റെ അടുത്ത്ക്കൊന്നും വരില്ല എന്നാലും ഇവിടെക്കെണ്ടാവും എപ്പളും ഞാൻ ആട്ടലാ കാണോടം വന്നിങ്ങനെ അപ്പിട്ട് കൂടെ നടന്നിട്ട് അടിലെ സിറ്റ് ഔട്ടില് ചെചെറ്റുപടിമെ കേറിട്ട് അയ്മലും ഇടും മേലെ ഇടും നെ ആട്ടി ആട്ടി ഇപ്പൊ ഭ ഉം ഭയങ്കര ശല്യ അവറ്റങ്ങളെ കൊണ്ട്
എങ്ങനെ എങ്ങനെ സ്ഥലത്താ
ഞങ്ങൾ ഇതിങ്ങനെ ഒരു ചെരുവൊ ഇതായിട്ടാണ് ഒരു പറമ്പ് പറമ്പുകളൊക്കെണ്ട് ഇവടെ ആ പറമ്പ് കൂടെ ഇങ്ങനെ എറങ്ങി വരും ഇവല് മറ്റേങ്ക അടി കൂടെ ഒന്നല്ലാ ആഹ് അങ്ങനെ മ മലായിട്ടല്ല എന്നാലും മരങ്ങളും, പാറകളും, മലകളും, ഒക്കെ ഇണ്ട് മരങ്ങളൊക്കെ ഉണ്ട് ഇഷ്‌ടംപോലെ എല്ലാണ്ട് ആഹ് ആഹ് ആഹ് എപ്പളും വരും ഞങ്ങളെ ഈ പരിസരത്ത് എല്ലാ വീട്ടിലും ഉണ്ട് അവരും മേല നമ്മളെ ഓട്ടും പൊറ ത്ത്ന്നൊക്കെണ്ട് പാറ എത്ര ദൂരം പാറുംന്ന് അറിയോ നല്ല ഹൈറ്റില് പാറും നറേയെ ട്ടും ആ പെരേന്റെ മൂന്തായത്ത്ന്നൊക്കെ പാറിട്ട് എടേല് ക്കണ്ട് വന്നു രണ്ട് പറമ്പ് കഴിഞ്ഞ അങ്ങേ പറമ്പക്കൊക്കെണ് പോയിട്ടാണ് അങ്ങ് പാറി ചാട അവറ്റങ്ങള് അത്ര ഉയരത്തിച്ചാടും ഉം കൊരങ്ങനും ഉണ്ടായിരുന്ന് ഇവടെ ഭയങ്കര ശല്യംന്ന് കൊരങ്ങനെ റ്റ് എന്നിട്ട് ഇങ്ങ ആ ആണാപെണ്ണാ ആഹ് പെൺ അപ്പൊ പെണ്ണ് ആയികാരം ആണാണെങ്കിലും പീലി വരാറായിട്ട് ഇല്ലെങ്കി അയിൻ്റെ കവു ത്തിന്റെ അവടൊക്കെ നീല നല്ല ബ്ലൂ ബ്ലൂ കളർ ഇണ്ട്ന്ന് നല്ല നീല കളറാണെങ്കിൽ അത് ആൺ മയിലന്നെ കാരം ഉം പിന്നെ അയിൻ്റെ കഴുത്തിൻ്റെ അവടെ നീല
ആഹ് ആഹ് ആഹ് കരിനീലണ്ട് കഴുത്തില്
ആഹ് നീല ഇണ്ടെങ്കിൽ അത് ആണാണ് അയിന് പീലി വരാ വരാത്തൊണ്ട ആ പീലി പൊഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പൊയിഞ്ഞു പോവും പീലി കൊറെ കഴിയുമ്പോ പിന്നെ വന്നിട്ട് വേണം അല്ലെങ്കിൽ വരാ വരാനായിട്ടുണ്ടാവില്ല കു ട്ടികളാവും അങ്ങനെ ഈ കാ ര്യ
ആഹ് അല്ല ഇത് പീലി കൊഴിഞ്ഞു പോവും അങ്ങനെ-
മറ്റോളെ പീലി കൊയ്യും നമ്മള് ഈ കോയിന്റെ തൊലൊക്കെ കൊഴിയുന്ന നോക്ക് കോയിന്റെ തോലൊക്കെ കൊയിഞ്ഞ് പോണ കണ്ട്ക്കണ് കൊറെ കഴിയുമ്പോ അങ്ങനെ- പിന്നെ അങ്ങനെ പുതിയതായിട്ട് വരുല്ലോ അധികം ഫുള്ള് പോയില്ലെങ്കിലും കൊറെക്കെ കൊഴിയല്ലോ ഇവടേം മയിൽ ആഹ് ആ മയിൽപീലി കൊറെ കഴിയുമ്പോ പൊയിഞ് പോവും പിന്നെ ഓൽക്ക് പുതിയത് വരും ഞാൻ കണ്ടിരു ഇവടൊരു മയിലിന് ഇതേപോലെ കുറ്റി കുറ്റി ആയി കൊറേ നിന്നേന് പിന്നെ പിന്നെ വന്നപ്പോ എല്ല ഫ്രഷ് ആയിട്ട് അങ്ങട് വരും ഉം മയിൽപീലി ഇങ്ങനെ കുട്ടികളെ പണ്ടൊക്കെ നുള്ളി പെറു ക്കാൻ ചെല്ലുവല്ലോ കുട്ടികള് അങ്ങ് നമ്മളൊക്കെ പണ്ടൊക്കെ പുസ്തകത്തിന്റെ ഉള്ളിലൊക്കെ വെച്ച് പൗഡറ് പൊടിക്കെ ഇടുകൊടുത്തി പെൻ പച്ചരി പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നല്ലോ അതും ഓർമ്മയുണ്ടാ ആഹ് കുട്ട്യാൾ ഇണ്ടാവുന്ന് പറഞ്ഞാങ്ങാണ്ട് അതിന് തിന്നാൻ ഇട്ടു കൊടുക്കാണ് ഉം ഹും
ആഹ് അതന്നെ ഒരു പെൻസിലിന്റെ പൊട്ട് കൊടുത്താല് ഒരു പീലി തരും
ഉം ആ ഒരു ഒര് ചെറിയ പൊട്ടൊ ഒര്- നീകാരം കട്ട എന്നിട്ട് അത് പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിന് തീറ്റയൊക്കെ ഇട്ടു കൊടുക്കല്ലോ നമ്മള് എന്നിട്ട് വ- ധാ ന കുട്ടികളൊക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട് ആരാ പറഞ്ഞത് എവിടുന്നാ അതൊക്കെ കിട്ടയത് ആവോ അതുപോലെ ഒരു എലമുളച്ചി പറഞ്ഞിട്ട് ഒരു എലമ്മെ വേര് പൊട്ടുണ അതും പുസ്- പുസ്കത്തിൻ്റെ ഉള്ളില് വെക്കും അതിമേ വേര് പൊട്ടാൻന് ഉം അങ്ങനൊക്കെ വെ - ഓരോരവി. ക്രസ് എയ്നി നില. ഇപ്പഴത്തെ കുട്ടികൾക്ക് അത് ഒന്നും പിടി കിട്ടുന്നില്ല എന്തുവാന്ന് അറിയില്ല ഓ ഇപ്പൊ കുട്ടികൾക്ക് ഫോണ് ഉം സ്റ്റാമ്പുകൾ ഇണ്ടായിരുന്നു സ്റ്റാമ്പ് ശേഖരണം കോ അതൊക്കെ ഉണ്ടായിരുന്നു നമ്മള് പീലികളൊക്കെ ശേഖരിച്ചിരുന്നല്ലോ പലെ മൃഗങ്ങളെ പീലികള്
ആഹ് ആഹ് തൂവ തൂവലകള് തൂവല് ശേഖരിച്ച് ഒരു ബുക്കില് ഒട്ടിച്ചു വെക്കും
ആഹ് ഒട്ടിച്ചു വെക്കും അതുപോലെ എലകളൊക്കെ ഒണക്കിക്കണ്ട അതും-
ആഹ് എല ഒണക്കീട്ട്-
കാശ് കൊടുത്ത് വാങ്ങീട്ട് ഒട്ടിക്കലാണ് പുസ്തകത്തിൽ ഓരോന്നില്
ആഹ് ആഹ് അത് അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്താലും നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാന് ഇപ്പൊ കുട്ടികളോടൊക്കെ- പറഞ്ഞാ ഒക്കെ ഒരു മടിയാണ് എന്തിനാ അങ്ങനെയൊക്കെ ചെയിണെന്ന് ചോദിക്കും
പറമ്പില് എന്തേലും ഉണ്ടോ ചോദിച്ചാല് നമ്മളെ പറമ്പിൽ എന്തൊക്കെ ഉള്ളെന്ന് നമ്മടെ മക്കൾക്കറിയില്ലല്ലോ
ആഹ് ആഹ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പറഞ്ഞ എന്തിനാ അങ്ങനെ ചെയ്യിണെന്നാ ചോദിക്കണേ
ഉം ഞങ്ങള് തുമ്പിനെ ഒക്കെ ഉപ - വൈകുന്നേരം ആയാൽ തുമ്പിനെ പിടിക്കാൻ പോകും തുമ്പിന്റെ വാലുമേ കല്ല് കെട്ടിട്ട്- കയറ് കേട്ടിട്ട് വിടുന്നു ഇതിനെ കൊണ്ട് കല്ല് എടു അങ്ങനെയൊക്കെ ഒരു ഇത് ആയിരുന്നല്ലോ ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ കു- കുട്ടികൾക്ക് തുമ്പി എന്താ പറഞ്ഞാൽകൂടി കുടേ രുണ്ടാവില്ല
ഉം തുമ്പി ഇപ്പ ഇല്ലല്ലോ
ഉം
എപ്പളെങ്കിലും കൊറേ മാസങ്ങൾ കൂടുമ്പോ ഒന്നിങ്ങനെ റൗണ്ട് അടിക്കും
ഞമ്മളെ കുട്ടികൾ കഴിഞ്ഞപ്പ എന്റെ മക്കളും ഒരു കുട്ടികള അയി തന്നെ എല്ലാരും കൂടെ എല്ലാ കുട്ടിയാളും കൂടി പറമ്പ്ക്ക്‌ വരും ഞങ്ങളുടെ അടുത്ത്ള്ള ന്നിട്ട് അവിടെ തുമ്പിന്റെ വ പറക്കലും പട്ടം പർത്തലും എല്ലാ പലേ പൂക്കളും ണ്ടാവും കാട്ടിലൊക്കെ അതൊക്കെ നുള്ളി പറിച്ച് ഇട്ക്കലൊക്കൊര് തേയ്ന്നു കുട്ടിയാളായിന്നന്ന് ഇപ്പോ ഓരോ കുട്ടിയാളൊക്കെ ആയപ്പോ അതൊന്നും ഒര്ത് ല്ല ഇപ്പൊ കുട്ടിയാളിവിടെ പറമ്പ് ഇപ്പൊ തൊടുക് എറങ്ങൂല മിറ്റത്ത്ക്കന്നെ എറങ്ങാൻവയ്യ ഫോണ് ടാബ് ഇതൊക്കെ
ഉം ഉം പെട്ടെന്ന്ള്ള സംഭവം ഒന്നുപ്പോ ഇല്ലാതെ പോയൊരുതാണല്ലോല്ലേ പട്ടം ഇണ്ടാക്കിരുന്നല്ലോ പേപ്പറ് കൊണ്ട്
ആ ആഹ് പട്ട ഇണ്ടാ പേപ്പറ് ആ ഈർക്കിളിയൊക്കെ വെച്ച് എത്ര പട്ടം ഇണ്ടാക്കിയിന്നു ഒരു വാലും ഉം വിറകും വാലൊക്കെ വെച്ച് നൂലൊക്കെ കോല്മെ ചീറ്റീട്ട് പറത്തിരുന്നല്ലോ
വീട്ടുകാർക്കൊരു തൗരോം കൊടുത്തിന്നില്ല അങ്ങനെ ഇണ്ടാക്കിത്തരാന്
ഇണ്ടാക്കി ഉം ആ അറീല ഇണ്ടാക്കി തരാന്ന് ഇപ്പൊ ഇത് കുട്ടിയാക്കൊര് ഫോണും കൊടു പട്ട കുട്ടിയാളെ അവിടെ ഇരുത്തിയാല് സൈലന്റ് ആയി അവര് ഒന്നും വേണ്ട പിന്നെ അവ
ഒരു ലോകത്ത് എല്ലാം ഒറങ്ങി പോണാണ്ട് കിട്ടി കഴിഞ്ഞ പിന്നെ അയി പിന്നെ എങ്ങനെന്നറി ഫുഡ് കഴിക്കുമ്പോ എന്താ കഴിച്ചു വെച്ചാല് എന്താ ഞാൻ കഴിച്ചത്
ആ അറീല്ല അതാണ് ഞാനത് പറയുവരോട് കുട്ടിയാളോട് ഞാൻ പറയും അവായിക്ക വല്ല ക്കള്യിന്റെ ഉള്ള്ന്നെന്തേലും കേറി പോയാലും ങ്ങള അറീല്ല റിം ഞാൻ വാരി തിന്ന്മ്പോ ശ്രദ്ധിച്ചിട്ട് തിന്നോണ്ടിം അയിന്റെ ള്ളിലൊകെ എന്തേലും ഉണ്ടാവുംന്നറിം ഞാന് വെറ്തെ പറീണതാ എവിടെ വായിക്കെന്താ ഇട്ടൂന്ന് ഒല്ക്ക്‌ അറീല അതാണ് ഇപ്പത്തെ അവസ്ഥ
പ്രശ്നം അതന്നെണ് എന്താ കഴിച്ചു ഉച്ചകെന്താ കഴിച്ചോയ്ച്ചാല് ഓർമ്മല്ല എന്താ കഴിച്ചന്ന് അറിയാൻ കഴിയണില്ല അപ്പ ഒരു ടേസ്റ്റ് എല്ലാം ഒരു ടേസ്റ്റ് ആയിട്ട് അങ്ങനെ
ചോറ്റ് കെന്താ കൂട്ടാന് ഓഴ്ച്ചാ ഓല്ൽക്കറീല ഏ ഒന്നുല്ലെര്ന്നുഅറിം ചെലപ്പോ ഒക്കെ കഴിച്ച് കഴിഞ്ഞ പറിം ഒന്നുല്ലേര്ന്നുന്ന്
എന്റെട്ത്ത് വന്ന് ചോയി ന്നെന്തായ്രുന്നു ഉച്ചക്ക് കഴിച്ചത് ഓന്റെ ഇപ്പൊക്കെ വിളിക്കുമ്പോ എന്താ കഴ്ച്ചു ചോയ്ക്കുമ്പോ എന്തേയിരുന്നു ഞാൻ കഴിച്ചത് എന്താ കറി ഓഴ്ച്ചാല് എന്തേയിരുന്നുമ്മ കറി എന്താ പാർന്നിന്നെ ഇയ്യെന്താ കഴിച്ചേ അറീല എന്താന്നറീല്ല എന്തോ ഉണ്ടായിര്ന്ന് അങ്ങനെ ആ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്
ഇന്റെ എളച്ഛൻ്ന്റെ കുട്ടി അതേപോലെങ്ങനെ ഫുഡ്ഴ്ക്കോലോ ഓള് പറയും എത്ര വെയി ആഹ്കുട്ടിക്ക് അറിയില്ലല്ലോ എത്ര തിന്നിട്ടും ലാസ്റ്റ് ഛർദിക്കാൻ തുടങ്ങോല്ലോ ന്നിട്ട് എളച്ച അപ്പൊ ന്നിട്ട് എളച്ചൻ ചീത്തർഞ്ഞു ഒരീസം അനക്കറിലെ അന്റെ കുട്ടി എത്ര തിന്നാള്ളത് ഓൻ ചോയിച്ചു അണക്കണ്ട് നിർത്തി കൂടെ ഓഴ്ച്ച് അപ്പൊ ഫോൺ കണ്ട കുട്ടി തിന്നണ കുട്ടിക്ക് അറിണില്ല കുട്ടി ചർദ്ദിക്കോളം കുട്ടി തിന്ന പോയിട്ടൺൻ ചർദ്ദി റയുന്നിട്ടോള് പിന്നെ നിർത്തി പിന്നെ ആഹ് ആഹ് അതാണയ് കുട്ടിയാള്ക്കറീണില്ല കുട്ടിയാള് ഭക്ഷണം കഴിക്ക്ണത് അറീണ്ല്ല ഒന്നും അറീണില്ല അതാണ്
ഇര്ന്ന്ങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ വയറ് നെറീണത് അറില്ലത്രേ നമ്മള് ഇര്ന്ന്ങ്ങനെ എണീ ക്കുമ്പോള അറിയാ ഈ ചെരിഞ്ഞിരുന്ന് ഇങ്ങനെ കഴി രിക്കുമ്പോ നമ്മള വയർ നറയുന്നത് നമുക്കറിയാൻ കഴിയില്ല പിന്നെ എണീക്കുമ്പോ ആണ് അറിയ അപ്പപ്പോ വയറക്കെ ഒരു സ്തംഭനായി ദഹന ഹനത്തിന്റെ പ്രശ്നക്കെ തൊടങ്ങും
ഉം
അങ്ങനെ വയറിന്ന് കംപ്ലയിന്റ് വരും
ഇപ്പ കുട്ട്യാക്ക് ഫുഡയ്ക്കണെങ്കി ഫോണ്, ടാബ് ആണ്ട് വെച്ചൊട്ക്ക മ്മാര്ക്കും തെന്നെ ‌ആക്കാണ് അപ്പ മ്മാരതണ്ട് വെ ച്ചൊട്ക്ക വേഗം ആഹ് വാണ്ടി അണ്ട് കൊടുക്കെന്നെ ന്നാ അയ്ക്കോട്ടെ വേറെന്താ ഉം ശെരി